ഹലോ ആഹ് കേൾക്കുന്ന് ഉണ്ട് എന്നീച്ച
ആഹ് നേരം വെളുത്ത മക്കൾക്ക് സ്കൂളും മദ്രസ ഒക്കെ ഉള്ളത് അല്ലെ
ഉം
മക്കള് ഒരു കുട്ടര് ചായ കുടിച്ചിട്ട് മദ്രസക് പോയി ഇപ്പ അടുത്തള കുത്തി പോക്കാനുണ്ട് ഇനിയിപ്പോ അടുത്താള കുത്തി പോക്കാനുണ്ട് അടുത്താള് പറഞ്ഞാ പിന്നെ ചെറിയൊൻ ആയതുകൊണ്ട് ഒരു പുൽമാലൊക്കെ കഴിഞ്ഞു ദേനീ കൊണ്ടു.
അതന്നെ വെല എണ്ണി. ഓക്കൊരു പണിയ.
അള്ളാ വല്ലാത്തൊരു പണി. ന്റെ ചെറിയീറ്റങ്ങള് എൽ കെ ജില.
ഏയ്, നമ്മളെ നീച്ചക്കില്ലോലോട്ട് പോവുവെ ഇല്ല. അതല്ലേ വസ്.
ആഹ്, ന്റെ ചെറിയ മോന് എൽ കെ ജിയില പ ചിന്നെ, അതി രാവിലെ വുൾച് ഒണത്തിയാ ആ ഇന്ന് ഞാന് സ്കൂളിൽ പോണോ.? അതോ മദ്രാസ് പോണോ ഞാനൊന്ന് ആലോയിക്കട്ടെ. എന്നിട്ട് ഞാന്. കടന്ന് കടന്ന് എണീച്ചോളം ആയിട്ടും പടച്ചോനെ ആ കയുമ്പോത്തിന് എട്ട് എട്ടരാവും. ഒമ്പത് മണി ക്കറക്റ്റ് ബസ്സ് വരും. അങ്ങട്ടും നിക്കൂല. ഇങ്ങട്ടും നിക്കൂല
ആഹ്.
ഈ എട്ടൻ എണീച്ച് പിന്നയിന്റെ ടേലൊന്നൊരു തല്ലൂടലൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ചൊക്കെ മാറ്റി. ട്ട്പോന്ന് ചായുടിക്കാ നേരണ്ടാവൂല. പു വർശത്തിന് എന്നും ഇതന്ന എത്ര നേരത്തെ വിളിച്ചിട്ടും കാര്യല്ല. ആ എട്ടരവരെ മൂപ്പര് ഇരുന്ന് ആലോയിച്ചോളു
ആഹ്.
വൈകുന്നേരാണ് സംഭവം മദ്രസ. എങ്കിലും കൂടെ രാവിലെ ആലോയിക്കണം എങ്ങ് ട്ട് പോണം എന്തിനു പോണം ന്നുള്ളത്. എന്നിട്ടാണ് പിന്നെ തൊടങ്ങ.
ഉം, പ്പണീച്ചക്ക്ണ്ടാവൂലല്ലേ.
ഇല്ല, എണീച്ചീല്ല ഞാ ആരെയും വിളിച്ചീല്ല. കൊറച്ചേരം കൂടെ കിടന്നോട്ടേ ചാര്ച്ചിട്ട്. ന്നലെ ഏട്ടത്തിയും അനിയ. ത്തിം കുട്ടിയളൊക്കെണ്ടായിനു. അപ്പോലൊക്കെണ്ടായപ്പോ കെടക്കാൻ കൊറേ ടൈം ആയി. പന്ത്രണ്ട് മണിയങ്ങാണ്ട് ആയി.
ഉം
പിന്നെ വേറെന്തക്കാണ് വിശേഷങ്ങൾ, ചായകുടിക്കെ കഴിഞ്ഞാ.
ചായപ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാർക്കും വെറും ചായ കൊടുത്തിക്കാണ്.
ഉം
ഞ് മദർസ്ന്ന് വെരുമ്പഴത്തേക്ക് ആണ്ട് ഒരാള് പോയി. ക്ക് ഒരു ഒരാള് പോവാനിന്ന്ക്ണ്ട്.
അയ് ശരി ആ.
ഉം, ന്ന് എന്തന്ന് ചായക്ണ്ടാക്ണ?.
ചായക്ക് ദോശാട് പൊളിച്ചുടുക്കാ, അരി ഉണ്ടോ അരച്ചത്.?
ഞാനും ദോശേം കടലക്കറിം ഉണ്ടാക്കാലോന്ന് വിചാരിച്ചതാ. ഇ ഇപ്പവരും മദ്റസ്ട്ട്ട്ട്. ഏഴേ നാപ്പ.
അതാ ഉണ്ടാവും അപ്പോഴത്തേക്കുംങ്ങോട്ടനെ വരും.
പോന്നേന്റെ മുന്നെ ഇങ്ങട്ടന്നെ മണ്ടിയത്തിട്ടുണ്ടാവും.
പിന്നെ ആദ്യേ പോണ്ടേ വര്ക്ക് സ്കൂൾലേക്ക്.
ആഹ് സ്കൂളേക്പോക, വേം വരും., പിന്നെ ശനിയും ഞായറും രാവിലെ ആറ് മണി മുതല് എട്ടര വരെണ്ടാവും മദ്രസ.
ആഹ്.
ന്റെ ചെറിയ കുട്ടിയേൾക്ക് ഒമ്പത് മണി മുതല് പതിനൊന്ന് മണി വരെണ്ടാവും.
ഉം
ഒമ്പണിയൊന്നും സാരയില്ലേനു
ആഹ്, ഒമ്പേണി ഒന്നും സാരല്ല. ഇപ്പൊ ചെറിയ കുട്ടിയൾക്ക് എന്തിനാ വൈകുന്നേരം മദ്റസ്സാക്കിയാ നോയ്ച്ചപ്പ. സ്താമാര് പറഞ്ഞത് ഇങ്ങനെണ്. കുട്ടിയള് ചെലപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല ഒന്നും ചെയ്യാതൊക്കെര്‌ക്ക് ഈറടിച്ട്ടെക്കൈകാരം മദ്റ. ലേക്ക് വരുന്നേ. മദ്രസ വിട്ട് പെരീക്ക് എത്തുമ്പോത്തിന് സ്കൂളേക്ക് പോകാനുള്ളായിട്ടുണ്ടാവും, അപ്പൊ മക്കള് കുഞ്ഞു മക്കളല്ലേ അവരും പാവങ്ങളല്ലേ
അതന്നെ
ഇതിപ്പോ മദ്രസ്ത്തെ ബുക്കൊക്കെ എന്തോരു കട്ടിം കനോം ആണ്, കൂട്ടക്ഷരങ്ങളാണ് ഒന്നാം ക്ലാസ്സിലൊക്കെ
ആഹ് ഇപ്പൊ അങ്ങനതന്നെ, പണ്ടത്തൊന്നല്ല
പണ്ട് ഞമ്മളൊക്കെ പഠിക്കുമ്പോൾ നല്ല ആ ഒറ്റക്ഷരങ്ങളായിരുന്നു ഒരു പാഠം ഫുൾ ആ ഒരു വർഷം ഫുള്ള്
പിന്നെ സെദ്ധും മന്ദൊന്നവു ഇണ്ടാവൂലാരിം
ഒന്നും ഉണ്ടാവൂല ഇപ്പത്തേന എന്താണ് റബ്ബേ എന്റെ മോനൊക്കെ പറയും. ഉമ്മ അതൊക്കെ കൂടി ഞാൻ എങ്ങനെ ഉമ്മ മിക്സിൽ ഇട്ട് അര ച്ചുണ്ട ക്കെ പറഞ്ഞേക്ക ചെറുത്. ന്റെ ചെറുത് നല്ലോം വർത്താനം പറയും. ഉമ്മ ചിലപ്പോ ഞാനിപ്പോ ചീത്ത റിയേ, പഠിക്കൂല്ല ഓല്ന്നൊക്കെ പറഞ്ഞ ആണ് അപ്പോ ഓ പറയാ ഉമ്മാ തൊക്കെകൂടി ൻ്റെ തലമ്മല് നിക്കാത്തേന് ഞാനെന്തയ്യാനാ. ഇമ്മ അരച്ചിട്ട് ചായൊക്കെ തരുന്നായിരിക്കുന്നറിയാ ഐറ്റിങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല. ആഹ് നമ്മളെ കാലത്ത് പണി പഠിക്കാൻ പണി ഉണ്ടായിരുന്നില്ല പക്ഷെ ആരും പഠിക്കൂലായിരുന്നു. എല്ലാവരും മടിയമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പഠിക്കാൻ നന്നായിട്ട് പണിയാണ്, മക്കളത് മേനക്കെട്ടിരുന്ന് പഠിക്കുകയും ചെയ്യും.
അതന്നെ
എൻ്റെ ചെറുതിനൊക്കെ ഭയങ്കര വേചാറാ, ഉസ്താദ് ഇന്ന് എഴുതി കൊണ്ടുന്നിട്ടിലാന്ന് പറയാനൊക്കെ, പഠിച്ചിട്ടില്ല എന്ന് പറയാനൊക്കെയാണ് ഭയങ്കര സങ്കടം അപ്പ തന്നെ എന്നോട് വന്ന് പറയും ഉമ്മ നോക്കാഞ്ഞിട്ടല്ലുമ്മ എനിക്ക് വായിക്കാൻ കിട്ടീലല്ലോന്ന് പറഞ്ഞങ്ങട് സങ്കടത്തിൽ വരും. വേറെ ഒരാളുണ്ട് ഒന്നര വയസ്സായ
ആഹ് ആഹ്
ആ ആളെയും വെച്ച് വായിപ്പിച് ച്ചൊട്ക്കർഞ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്കങ്ങനെ ആഹ് അതേ മൂപ്പർക്ക് ആദ്യം കിട്ടണം ബുക്ക് നമ്മൾ വേറൊരു ബുക്ക് കൊടുത്താ വേടിക്കൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞു കൊടുക്കണ ബുക്കെന്ന കിട്ടേണ്ടി വരും.
ഉം
ന്നെ ഓല് തമ്മിൽ അടിയായി ഉം നിങ്ങൾക്ക് എത്ര കുട്ടികളാ
എനിക്ക് മൂന്നാള്
ആഹ് ഉം
രണ്ട് പെണ്ണും ഒരാണും
എന്ത ഉണ്ട് എല്ലാ എല്ലാവരും മദ്രസലും സ്കൂളിലൊക്കെ പോകുന്നവരാവൂല്ലേ.
ഉം ഉം
മോൻ പിന്നെ പ്ലസ്ടു കഴിഞ്ഞിട്ട്
ഏഹ് ശരി
ഉം
ഉം നിങ്ങൾ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഒന്നുമില്ല
ഉം സ്വന്തം പൊരീലന്നേ
ആ രസണ്ട്
എന്തങ്കിലൊക്കെ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയൊന്നും ഉണ്ടായിരിക്കില്ല
ഉം ഉം അങ്ങോട്ടൊക്കെ മഴയുണ്ടോ
മഴ തന്നെ ഉള്ളൂ ഇന്നലേ ലേശം ഒരു മാറ്റമുണ്ട് ഇന്നിപ്പോ തൊടങ്ങുന്നണ്ടോ സ്കൂൾ ഉള്ളന്നാ തൊടങ്ങാ
ഇന്നലെന്ന് ഇങ്ങോട്ടേക്ക് ഞങ്ങക്ക് മഴയില്ല, ഇന്നലെ നേരം വെളുത്ത മുതലേ നല്ല വെയിലാ ഇന്നലത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇന്നലത്തെ മെയിനായിട്ടുള്ള പരിപാടി ഡ്രസ് ആണ്ട് കൊണ്ടയിടാ അത് തിരിച്ചും മറച്ചും ഇട്ട് ഉണക്കി ഉള്ളിൽ കയറ്റാ ഇതായിരന്ന് ഇന്നലെത്തെ പരിപാടി. ഈ ഡ്രെസ്സൊക്കെ സ്‌മെല്ലാ സ്കൂളും ഇല്ലാല്ല പിന്നെ നമുക്കൊരു മുറ്റത്ത് ഡ്രെസ് ഇത് ഇട്ടിട്ട് ഒരു ഭാഗത്ത്‌ കെടക്കാനും കൂടി കഴിയൂല്ല പേടിയാണ് ഇത് നനഞ്ഞുപോകോന്ന്
അതന്നെ പെട്ടെന്നാ പെയ്തുടാ
ആഹ് പെട്ടെന്ന് അങ്ങോട്ട് പെയ്തൂട ഇന്നലെ എന്തോ ഇന്ന് നല്ല മഴ നല്ല വെയിലുണ്ടായി നല്ല സുഖായിട്ട് ഡ്രസ് ഒക്ക ഉണങ്ങി കിട്ടി കൊറ കൊറ ഇണ്ടാർന്ന ഏ കുറെേ ഡൈപ്പർ ഉണ്ടായിന്ന് ഉണക്കാൻ വെച്ചിട്ട് അതൊക്കെ കീറി ഉണക്കി തീയിലിട്ട് ചുട്ട്
ആഹ്
അങ്ങനത്തെ കുറെ പരിപാടികൾ അങ്ങനെ അങ്ങോട്ട് കഴിയിച്ചു ഇന്നലെ മോന്തി ആവോളം പണി ആയിരുന്ന് അതെ അതെ രാത്രിയാവോളം മഹരിബ് ആവോളം പണിയേക്കാരം മഹരിബ് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ ലൂലൂല് പോകാനൊരു പൂതി ഏട്ടത്തി അനിയത്തി ഒക്കെ ഉണ്ടല്ലോ അന്നേരം പിന്നെ ഒന്നും നോക്കില്ല വണ്ടി വിളിച്ച അങ്ങാട് പോയി പിന്നെ അവിടെന്ന് വന്നത് പന്ത്രണ്ട് മണി ആയിക്കുന്ന് ആഹ് എല്ലാരും കൂടി ഉണ്ടായപ്പോ പിന്നെ അവിടുന്ന് ഇങ്ങടെ വന്നപ്പോ പന്ത്രണ്ട് മണി ആയിക്കണ്ണ് പുറത്തു വന്ന് ഭക്ഷണക്കെ കഴിച്ചു അങ്ങട് പൊന്നു
ആഹ് തന്നെ ആഹ് കുട്ടിയൊക്കെ എണിക്കാൻ മടി ഉണ്ടാവും നേരം വൈകി കെടന്നാ
നേരം വൈകി കിടന്നാലും മടിയാണെന്ന് പറയാ
ഉം
നിങ്ങള് പൊറത്തൊക്കെ പോക്ക്ണ്ടോ
ആഹ് അത്യാവശ്യമൊക്കെ പോകും സ്കൂൾ മദ്രസ ഇല്ലാത്തിസമൊക്കെ ഇപ്പ നടക്കും രണ്ടു വേറെ വേറയനെക്കോട്ട് രണ്ടു ലീവട്ട്
അതെ അതെ അങ്ങനെയൊക്കെ ചിന്തിക്ക നല്ല ഏറ്റവും നല്ല സ്കുളിലും മദ്രസിലും കൊണ്ടയി ചേർക്കുന്നത്
ആഹ് അതന്നെ
ആഹ് പിന്നെ ശനിയും ഞായറും എൻകിലും ലീവ് ഉണ്ടാകുല്ലോ നമ്മക്ക് നമ്മള്ടെ പെരിയ്ക് പോകാൻ
രണ്ടും വേറെ വേറെങ്ങായാ പിന്നെ പണിയാ
പറയാനൊന്നുമല്ല
ഇതിലല്ലാം അങ്ങനെയല്ലെങ്ങാക്ക
ആഹ് ആഹ് ഇവിടെ രണ്ട് പെങ്ങന്മാര കുട്ടികളൊക്കെ കാണാം അയിന്റങ്ങളൊക്കെ രണ്ടും സ്കൂളും മദ്രാസയും ഒന്നിലാണ് എത്ര പത്താം ക്ലാസ്സ്‌ പ്ലസ് ടു ഐറ്റിങ്ങളൊക്കെ സ്കൂളും മദ്രസ ഒക്കെ ഒന്നിലാണ്
അങ്ങനെ ആണെകിൽ പ്രശ്നം ഇല്ലാ
ഉം ഉം അങ്ങനാവുമ്പോൾ കൊഴപ്പില്ലേ എങ്ങോട്ടും പോവാ
അതന്നെ
പക്ഷെ നല്ല പഠിപ്പും നല്ല പൈസാനേക്കാരം പ്രൈവറ്റ് നല്ല പൈസയാണ്
രണ്ടാലെയായിട് ഒന്നായിട്ട് ഒപ്പരം ഒന്നാവൂലെ പിന്നെ ഭയങ്കര ഇതായിരിക്കും റേറ്റ്
ഉം ഉം
അല്ലാത്ത തന്നെ വേണം നല്ലതാണ് ഇപ്പൊ ബസ്സിനെല്ലാം വേണ്ടേ
ഓ എനിക്കിവിടെ നാലാള് അഞ്ചാള് പോന്നുണ്ട് ഒരാൾ പിന്നെ മദറസിലാണ് നാലാള് പോന്നുണ്ട് ബസിന് മാത്രം നാലായിരം വേണം
അയെ പിന്നെ അങ്ങനത്തെ ഒത്തടി ചത്തിയാ പിന്നെ നോക്കണന്നില്ല.
ആഹ് പിന്നെ ഓലെ പീസ് ആഹ് ഫീസ് ഈ ഫീസ് അത് ഇത് നനകാണ്ട് അതൊരു പത്തായിരം രൂപ മാസം അതും വേണം കുട്ടികൾ ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളാണ്.
ആഹ് അല്ല ഗവൺമെന്റ് അല്ല ഇംഗ്ലീഷ് മീഡിയം.
മലയാളം അറിയില്ല.
ആഹ് ഇംഗ്ലീഷ് മീഡിയം തന്നെയല്ലോ ഇപ്പോ കുട് ട്ട്യള്. മലയാളണ്ട് ന്നാലും
ഇന്റെ മകക്ക് ആനാണ് ചെർപ്പം മലയാളം അറിയില്ല. ഞങ്ങള് പൊറത്താ ജീവിച്ചതൊക്കെ. ഉം ഉം. ഞങ്ങള് പൊറത്ത് ജീവിച്ചതും മക്കക്ക് മലയാളം അറിയില്ല. അന്നേരം പിന്നെ അവിടെയും ഇവിടെയും കൊണ്ടോണ്ടല്ലോച്ചിട്ട്‌ പ്രൈവറ്റി ചേർത്തി.
ആഹ്.
ഉം പിന്നെ, വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്?
വേറെന്ത്? ചായപ്പണിയല്ലൊ ഇനി നോക്കണല്ലേ?
അതോ ചായപ്പണിക്കൊക്കെ എറങ്ങീനൊ?
ഉം. കൊണ്ട് പോവാനും മേണാ?
ആഹ് കൊണ്ടാവാനും മേണം. കൊണ്ടാവാൻ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ആയിണ്. ഇനി ചായപ്പണിയാക്കെ നോക്കിയാ
ചോറാ കൊണ്ടോവാ?
ആഹ് ചോറും, വെണ്ടപ്പേരിയോ അങ്ങനെ എന്തേലും പച്ചക്കറി പിന്നെ മുട്ട പൊരിച്ചത് അങ്ങനത്തൊക്കെ കൂടി കൊണ്ടോവും. ആഹ് പ ആഹ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്തേലും കാരറ്റ് ഉപ്പേരിയോ ഏഹ്? അയിന് ഓല്ക്ക് ഇഷ്ടപ്പെട്ടതെ ഓല് കൊണ്ട്പോവുള്ളൂട്ടോ. അല്ല അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടോവൂല. കാരറ്റ് ഒക്കെ ഇഷ്ടാണ്. അത്പോലെ വെണ്ട ഇഷ്ടാണ്.
ആഹ്
മൂത്ത മോൾക്ക് മം, പയർ ബീൻസ് പയർ ഇഷ്ടാണ്.
ആഹ്
ഉം. അങ്ങനെ ഇഷ്ടള്ളത് വെച്ച് കൊടുത്താല് പറ്റും. അതിത് അത് ഇഷ്ടാണ് വിചാരിച്ചിട്ട് ദിവസം വെച്ച് കൊടുത്താല് കൂട്ടൂല്ല.
അതന്നെ അതന്നെ പിറ്റേദിവസം ഉണ്ടാക്കിയ പിറ്റേന്ന് പറ്റൂല ഇപ്പഴത്തെ കുട്ടിയക്ക് അതെല്ലടെണ്ട്
അയ്
ഈടെയെല്ലം അങ്ങൻതന്നെ.
എന്തെങ്കിലും വെറൈറ്റി ആക്കി വെക്കും.
ഇന്ന് ദോശ ചുട്ടിട്ട് നാളെയും ദോശ ചുട്ട് വയ്ക്കാൻ ചോയ് കൂട ഞാക്കു വേണ്ടാന്നറയും ആഹ് അതന്നെ അതന്നെ ഉം പരിപാടി
ഉം ഇതൊക്കെ എല്ലോടത്തുണ്ട്.
റ്റ് അമ്മൾക്ക്
നമ്മള് നിക്കലേനും. ഓല് പറയ്ന്ന കേട്ടിട്ട് നമ്മള് നിക്കായ്യ്ന്ന്. അതാ ഈ നടക്ക്ന്ന്. നമ്മക്ക് അമ്മളെ ഇതു കൊട് സമയത്ത് നമ്മൊക്കെ കുഞ്ഞായിരിക്കണ സമയത്ത് ഇന്നത് ഇല്ല അല്ല ഇന്നത് വേണ്ടാന്ന് പറഞ്ഞാ നമ്മള് തിന്നാതിരിക്കാ. വേറെ ഓപ്ഷനൊന്നും ഞമ്മക്കില്ല. കാരണംച്ചാ നമ്മളെ മക്കളിന്ന് വേണ്ടാന്ന് പറഞ്ഞാല് കൊറച്ച് നേരൊക്കെ നമ്മള് ചീത്തറയേരിക്കും. പിന്നെ നമ്മക്ക് ബേജാറ് തൊടങ്ങും, പടച്ചോനെ മക്കൾക്ക് വല്ല വയ്യായ്കയും വരുവോ നമ്മളയിന്റെ അപ്പറത്തേക്ക് ഇണ്ടാക്കി കൊടുക്കും. അപ്പോ കുട്ട്യേൾക്കറിയാം ഇതല്ലങ്കിൽ മറ്റേ നടക്കുന്നുള്ളത്.
അതന്നെ അതാ കളിക്കുന്നെ ശരിയാ.
അപ്പൊന്നായിക്കോട്ടെ ഞാൻ വിളിക്കണ്ടിട്ടാ
ഓ ആയിക്കോട്ടെ